ഹലോ
തെരക്കായിരുന്നോ
ഏയ് ഇല്ല ഇല്ല പറഞ്ഞോ
ആഹ്
എന്ത്‌ ആക്കുക്കായിരുന്നു
ഞാൻ ദാ വെറുതെ ഇരിക്കുവാ
ആണല്ലേ
ഭക്ഷണംക്കെ കഴിച്ച അങ്ങനെ വെറുതെ ഇരിക്കുന്നു ആഹ് ചോറ് കഴിച്ചു
ഏയ് ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ
സ്പെഷ്യലൊന്നുയില്ല സാധാരണ പോലെതന്നെ സ്പെഷ്യലൊന്നുമില്ല
ആണല്ലേ
ഉം ഒറക്കൊന്നും ഇല്ലായിരുന്നോ
ഏയ് ഇണ്ടായിരുന്നില്ല
ഓഹോ കുക്കിങ്ങിനെ പറ്റി എന്താണ് അഭിപ്രായം
കുക്കിങ്ങിനെ പറ്റിട്ട് എന്താ അഭിപ്രായം എന്ന് ചോച്ചിട്ടിണ്ടെങ്കി- കുക്കി ആ ചെയ്യാറുണ്ട്
ആണോ സ്വന്തം ചെയ്യുവോ
ഓ ചെയ്യും
ഉം ഉം കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം എന്താ
കൂടുതലായിട്ട് പൊറത്തക്കത്തെ ഫുഡ് ആണ് ഇഷ്ട്ടം
ആണോ വീട്ടില് കൊറവാ അമ്മ വെച്ചു തരുന്ന ഫുഡ് ഒന്നും ഇഷ്ടല്ല
ഔ
അമ്മ വെച്ച് തരുന്ന ഫുഡിനെകാളും ഇഷ്ട്ടം പൊറത്തുന്ന് കഴിക്കാ
അതെ അതാണിഷ്ട്ടം
ഉം
പിന്നെ അവിടെ ഉണ്ടാക്കാർ അവിടെ ഇങ്ങനെയാ പൊറത്ത്ന്ന് വരുത്തിക്കല
ഇല്ല ഞാൻ എല്ലാം വീട്ടിൽ തന്നെ ഇണ്ടാക്കും പൊറത്ത ഭക്ഷണം കഴിക്കാറില്ല എല്ലാം വീട്ടില് ഒണ്ടാക്കുന്നു എന്ത് ഭക്ഷണം വീട്ടിൽ ഇണ്ടാക്കി കഴിക്കും ഭയങ്കര ഇഷ്ട്ടാ കുക്കിങ് ഭയങ്കര ഇഷ്ട്ടാ മറ്റേ ഒണ്ടാക്കാനും ഉം ഓരോന്ന് ഇങ്ങനെ ക്ക ഓരോ ഫോണിലൊക്കെ കാണുമ്പോ ഞാനത് ഒണ്ടാക്കും ഒണ്ടാക്കി നോക്കും
ആഹ് പിന്നെ ഇപ്പ എല്ലാർക്കും തെരക്കായൊണ്ട് പൊറത്തിന്ന് വരുത്തിക്കല് തന്നെയല്ലേ
ആഹാ ജോലിക്കാരൊക്കെ ആകുമ്പോ ജോലി ഒക്കെ കഴിഞ്ഞ് വരുമ്പം - അതാണല്ലോ എളുപ്പം പിന്നെ മ ഇപ്പൊ ഇപ്പൊ പിന്നെ കൂടുതലും കുട്ടികളൊക്കെ പൊറത്ത് ഫ ഫുഡല്ലേ ആഗ്രഹിക്കുന്നത്
അതെ
അത് അമ്മമാർക്ക് സമയം എല്ലാരും ജോലിക്കാരായൊണ്ട് അവർക്ക് സമയം ഇല്ലാത്ത കൊണ്ടായിരിക്കും പൊറത്തെ ഫുഡ് അപ്പൊ അവര് ആ ഒരു ടേസ്റ്റ് അല്ലേ പിടിച്ച് പിടിക്കുക
അതെ
തീർച്ചയ ഓരോന്ന് ഉണ്ട ഓരോന്ന് ഓരോന്നും കണ്ട് കഴിയുമ്പോൾ-
ഇതിൻ്റെ കാരണം പുറത്ത് ഫുഡന്നെയാണ്
പുറത്ത ഫുഡ്ഡ് ആണ് എന്നും പൊറത്ത് ഫുഡ് കഴിച്ചഴിഞ്ഞാൽ എപ്പോഴും അസുഖവും പ്രശ്നങ്ങളും തന്നെയാണ് ആരഹ ഫുഡ്ഡനെ പറ്റിയാണ് പക്ഷെ നമ്മള് വീട്ടില് ആക്കുമ്പോൾ നല്ല ഇത്ണ്ടാവും പക്ഷെ ടേസ്റ്റ് കുറവായിരിക്കും ഇപ്പത്തെ മക്കൾക്ക് ടേസ്റ്റ് പിടിക്കില്ലല്ലോ പുറത്ത ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട്
അവര് എല്ലാരും കൂടുതല് ഇപ്പോ കഴിക്കുന്ന പുറത്തെ ഫുഡ് തന്നെയാ
ഉം പലതരത്തില് പുതിയ പുതിയ ഐറ്റംസുകള് ഉണ്ടല്ലോ ഇപ്പത്തെ ജനറേഷൻ പിള്ളേർക്ക് പിള്ളേർക്കന്നല്ലാട്ടോ വല്യൊരു അതെ ഫുഡ് അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾ
ജോലിക്കാരൊക്കെ പെട്ടന്ന് പുറത്തുന്ന് വരത്തിച്ച് കുട്ട്യൾക്ക് കൊടുക്കക്കെ ചെയ്യല്
സമാ അവര് കഴിഞ്ഞ് വരുമ്പത്തേക്കും ഉണ്ടാക്കാനൊന്നും സമയം ഉണ്ടാവില്ല പിന്നെ വേഗം എളുപ്പത്തിന് അവര് അതൊക്കെ ചെയ്യും പൊർത്ത് ഭക്ഷണം കഴിച്ചാല് കുഴപ്പന്നുല്ല പ്രശ്നങ്ങളൊന്നുല്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരാറില്ല
ആരോഗ്യ പ്രശ്നങ്ങൾ വെച്ച് വയറുവേദന അങ്ങനെയൊക്കെ എടുക്കും ചില ഫുഡൊന്നും വയറില് പിടിക്കൂല്ലല്ലോ
ആഹ് ആഹ് ആഹ് ഹ പിന്നെ അമ്മ അമ്മ നല്ല ഫുഡ് ഒക്കെ ഉണ്ടാക്കി തരുന്നില്ലേ
ആഹ് ഇണ്ടാക്കി തര്ന്ണ്ട്
ആഹ് ആഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ അമ്മ ഉണ്ടാക്കുന്നതില്
ക്കനയില് ഏഹ് സാമ്പാറൊക്കെ ഇഷ്ടാണ് സാമ്പാറ് മോരുകറിയൊക്കെ ഇഷ്ടാണ്
ഉം ഉ ഉണ്ടാക്കാനറിയോ ഉണ്ടാക്കലുണ്ടോ
ആഹ് ഒരുവിധ ഇടക്കൊക്കെ സമയം കിട്ടുമ്പക്കെ ഇണ്ടാക്കലണ്ട്
ആഹ് ആഹ് ആഹ് വെജിറ്റേറിയ വെജിറ്റ നോൺ വെജിറ്റേറിയനാണ് ഇഷ്ടം അതോ വെജി റ്റെ വജിറ്റബ്ളോ
ആഹ് നോൺ വെജിറ്റേറി
ഉം എന്നും ഭക്ഷണ ദിവസം ഉണ്ടാക്കുക നല്ല ഫുഡ് നമ്മളിപ്പോഴും വീട്ടിൽ ഉണ്ടാക്കി കഴിക്ക ഭക്ഷണങ്ങള് ഏതു ഭക്ഷണങ്ങളും വീട്ടിലുണ്ടാക്കിരിക്കുവാണെങ്കിൽ വയറിന്റെ പ്രശ്നങ്ങളും പല പല പ്രശ്നങ്ങളും കുറഞ്ഞിരിക്കും എന്നുവെച്ചാ ഫുഡ് പൊറത്തെ ഫുഡ്ഡ്ന്ന് ച്ച് കഴിഞ്ഞാല് അവര് കേ
ഇപ്പപണിയാണല്ലോ നോക്കല്
ആഹ് അത് ശരിയാ പക്ഷെ ഉം പയേ പയേ പല രോഗങ്ങൾക്കും അത അവര്ന്ന് പറഞ്ഞാ പ എണ്ണകളും ഒക്കെ ഇങ്ങനെ വറുത്തതും പൊരിച്ചതുംക്കെ ഉണ്ടാക്കുന്നതൊക്കെ ചിലപ്പോ രണ്ട മൂന്ന് ദിവസത്തെ എണ്ണകളൊക്കെ ആയിരിക്കും അന്നേരം അതൊക്കെ വയറിന് കേടല്ലേ
അതെ പക്ഷെ എല്ലാരും എളുപ്പപ്പണി നോക്കുന്നോണ്ട് എല്ലാരും ഇപ്പൊരുവിധ എല്ലാവരും ജോലിക്കാരൊക്കെ തന്നെ പൊർത്തിന്നിപ്പൊ വര്ത്തിക്കണയ്യ്ണെ
ആഹ് അല്ലാതെ നമ്മള് പരമാവധി നമ്മൾ അങ്ങനെ നോക്കുവ ഭക്ഷണം ഉം ആഹ് അതെ അതെ അതെ എന്ത് എല്ലാം ഓൺലൈന ആയിട്ട്
വെജിറ്റേറിയൻ ആണെങ്കിലും
ഉം
എല്ലാം നമ്മള് ഓർഡർ എന്താണ് ഓർഡർ ചെയ്യുന്നത്
ആഹ് അത്പ്പ എത്തിക്കണ്ട പക്ഷെ നല്ല ടേസ്റ്റാ കഴിക്കല്ലേ പുറത്തെ ഫുഡ് പേസ്റ്റ് ഒക്കെയാണ് പക്ഷെ
നമ്മളെ ആരോഗ്യത്തിന് അതൊന്നും പിടിക്കില്ല
റ്റൂല ആഹ് റ്റൂ നമ്മളെ വീട്ടില ഇണ്ടായി കഴിക്കും ആരോഗ്യ ആഹ് അസുഖങ്ങളോ അല്ലെ പ്രശ്നങ്ങളും ആഹ് അതെ അതെ പ്രതിരോധ ശേഷി ഇപ്പൊ കുറ പണ്ടുള്ള ആൾക്കാർക്ക് ആഹ് നല്ല
അഹ്
ഉം ഉംഅവർക്കൊക്കെ നല്ല എന്താ പറയാ നല്ല ആരോഗ്യംണ്ട് എന്നാ ആഹ് ആഹ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുക്കൊന്നും ഇപ്പ അത് പറ്റൂല
അതെ ഇപ്പ എല്ലാരും പുറത്തന്ന് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ എല്ലാവാരും പുറത്തുന്ന് വരുത്തി ക്കുക ആദ്യം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ഇതെല്ലാ സാധനങ്ങളും കൃഷി ചെയ്ത് അവർ അതാണ് അവര് ആരോഗ്യത്തിനന്നരു കുഴപ്പമില്ലാത്തത് ഇപ്പംന്ന് വെച്ചിട്ടുണ്ടെങ്കൽ എല്ലാം പുറത്തുനിന്ന്
ഉം
വേഷടിച്ചതും ഒക്കല്ലേ അപ്പാ രോഗ്യത്തിന് നല്ല പ്രശ്നണ്ടാവും
ഉം എന്താലും നമ്മള് വീട്ടിലുണ്ടായി കഴിക്കും വീട്ടിൽണ്ടായി കഴിച്ചാൽ അത് നമുക്ക് വിശ്വസ്തയോട് കൂടി കഴിക്കാം
അതെ വെഷങ്ങളൊന്നും ഇടാതോണ്ട് ഉം
ആഹ് എത്ര വേണങ്കിലും നമക്ക് കഴിക്കാ ഉണ്ടാക്ക്യാല്
അതെ പൊറത്തെ ഫുഡ്ഡ് പരമാവധി ഒഴിവാക്ക
ഉം വല്ലപ്പോഴും ഒക്കെ കഴിക്ക്യാ എപ്പോഴും ഒന്ന് സ്ഥിരൊക്കെ ആവാണ്ട് വല്ലപ്പോഴൊക്കെ കഴിക്ക്യാ പരമാവധി വീട്ടിലൊണ്ടാക്കി കഴിക്ക്യാ അതൊക്കാണ് നമുക്ക് നല്ലത് അതിപ്പ പല പല രോഗങ്ങളല്ലേ എണ്ണകള് ഉപയോഗിക്കുന്ന കൊണ്ടും
അതെ കൊറേ
ഉം പ്പ ലെല്ലാർക്കും എത്രയാ ഏകദേശം ഒരു ഉം ഉം ഉം ചെർപ്പ ഇപ്പൊ ചെർപ്പക്കാർക്കൊക്കെ വരെ ബി പി കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഒക്കെ വെരുന്നില്ലേ അതെല്ലാം ഫുഡ്‌ഡി നിന്നും ഉണ്ടാവുന്നതാ ഫുഡ്ഡ് കണ്ട്രോള് ചെയ്യാ നല്ല ഫുഡ്ഡ്കള് കഴിക്ക്യാ ഉം
ഇപ്പള്ളാര് ഫുഡൊക്കെ കൈക്കും പക്ഷെ ഉം
ഫുഡ് കഴിക്കായി ഫുഡ് കഴിക്കും പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എഹ് നമ്മൾ വീട്ടില്ഇണ്ടാക്കി കഴിക്ക്ന്ന ആ ഒരു ഇതൊന്നും പൊർത്ത്ന്ന് കഴിച്ചാല് ഇണ്ടാവൂല്ല ഉം നമ്മ്ള് പ്പോ ആഹ് ഹഎഹ് എല്ലാം കൊണ്ടും മെച്ചം നമ്മള് വീട്ടിലേ ക്ക് സാധനം മേടിച്ചുകൊണ്ടുവന്ന് വെച്ച് എല്ലാരും കൂടെ സന്തോഷത്തോട് കഴിക്കുന്ന ഇതാണ് ഏറ്റവും നല്ലത് സമയം ഉള്ളവർക്ക് ഇല്ലാത്തോര്ടെ അവസ്ഥ അങ്ങനെയാണ് അഹ് അപ്പ സമയഇല്ല ജോലിക്ക് ജോലി കഴിഞ്ഞ് വരുമ്പത്തേക്കും അവർക്ക് കഴിക്ക്യാനൊന്നും പറ്റുന്ന് വെ ച്ച് ഇണ്ടാക്കി കഴിക്കാൻ പറ്റാതാവുമ്പൊ എന്തായാലും ഫാസ്റ്റ് ഫുഡ്ഡ് കളല്ലേ നോക്കൂള്ളു ഉം
ഇപ്പൊ പൊർത്ത്ന്നൊന്നും ഫുഡ്ഡ് അധികം ഒഴിവാക്ക വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് സ്വന്തമായി ഇണ്ടാക്കുന്നവര്
ആഹ് ആഹ് ആഹ് അങ്ങനെ ഇപ്പ അതും കൊറവല്ലേ എല്ലാം ഇപ്പ അതും കൊറവല്ലേ
അതെ ആരും ഇപ്പ പറമ്പിലോട്ടേക്ക് വെരെ എറങ്ങൂലാ
എറങ്ങൂല അങ്ങ് പിന്നെ പണ്ടത്തെ കാർണ്ണോമാരൊക്കെ ഒണ്ടേ ഒണ്ടേ ആ ഒര് വീടുകളിലാണെങ്കിൽ അവരെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും
അതെ അതാണ് അവരത്ര ആരോഗ്യവാന്മാരായിരിക്ക്ന്നേ ഇപ്പത്തെ ജനറേഷൻ കുഞ്ഞു കുട്ട്യാളടക്കം ഓരോരോ അ സുഖങ്ങളാ
ഓരോ അസുഖക്കെ അതൊക്കെ ശെരിയാ പ്പ നല്ലം എപ്പഴും ശ്രദ്ധിക്ക ഫുഡിൽ ശ്രദ്ധിക്ക ഫുഡിൽ ശ്രദ്ധിച്ചാ തന്നെ കൊറേ മാറ്റങ്ങള് വെരും
അവടെ ഇണ്ടോ പച്ചക്കറി ത്തോട്ടം
ന്നാ ഇവടെ പിന്നെ ചെറ്തായിട്ടൊക്കെ നട്ട് പിടിപ്പിക്ക്ന്ന്ണ്ട് ചീര, പച്ചങ്ങൻത്തെ ചെറിയ ചെറിയ ഐ റ്റംസുകളൊക്കെ നമ്മള് ചെയ്യും വെല്ല്യെതായി വെല്ല്യായിട്ട്ള്ള കൃഷികളൊന്നുഇല്ല
അതേലെ
ഉം ചെറിയ രീതിക്ക് പിന്നെ ഏഹ് അതാ പർഞ്ഞ് കാ എല്ലാർക്കും വയ്യാണ്ടാവുമ്പൊ അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യാണ്ടാകുമ്പൊ അങ്ങനെ ഉണ്ടാവൂല്ലല്ലോ അവരെല്ലാം കൃഷീൻറ്റെ ആൾക്കാരെല്ലാ നമ്മുക്കൊന്നും അത്രക്കും ഇതിലല്ലോ
അതെ ഉം അവര് ഫുള്ളും എല്ലാം ഉം പ്പൊ ഈ ഇണ്ടാക്കി തന്നെല്ലെ കഴിക്കല്
ആഹ്
ചേനെ ആയാലും ചേ
ആഹ് അതെ അപ്പൊ എന്താണ് ട്ട് ഇഹ് പരമാവധി നമ്മള് ഭക്ഷണം വെച്ച്ണ്ടാക്കി കഴിക്ക്വാ അതാണ് നമ്മടെ ശരീരത്തിന് ഉത്തമം
അതെ
പൊറത്തെ ഭക്ഷണം കൊറയ്ക്കാ ഫ്രൂട്ട്സുകളാണേലു അതെ എന്ത് കാര്യങ്ങളാണേലും അതെ എല്ലാം ഒരു ലിമിറ്റ് വെച്ച് കഴിക്ക പല രോഗങ്ങൾ വരുന്ന വഴികളാണ് കൊറേ കൺട്രോളെയ്യാൻ പറ്റും നമുക്ക്
നമ്മളന്നെയ നമ്മളെ ഓരോ അസുഖങ്ങള് വരുത്തി വെക്കുന്നത്
നമുക്ക് വരു ത്തി വെക്കുന്നത് അതാണ് സത്യം അത് കണ്ട്രോളെയ്താ കൊറേ ഒക്കെ പോകും അപ്പ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാ അതൊക്കെയാണ് ഇന്നത്തേക്ക് ഇനി മുന്നോട്ടുള്ള കാലത്ത് നല്ലത് ന്നാ പിന്നെ അയിക്കോട്ടെ ശരിയെന്നാല്
ആ ശരി ശരി
ആഹ്